ആ
കേക്കാവോ?
കേക്കാം.
ആ സുഖാണോ?
സുഖാണ് ങ്ങക്കോ?
ആഹ സുഖം സുഖം ഫുഡൊക്കെ കഴിച്ചോ? ഉ ആഹ കഴിച്ച് അവിടെ മഴ ഇട
ഇവിടെ മഴയുണ്ടായിരുന്നു ഇപ്പൊ മാറി അവിടെയോ?
ആ് ഉച്ചക്കൊക്കെ ഇണ്ടായിരുന്നു. ഇപ്പൊ കൊഴപ്പില്ല.
ആ ആ
പിന്നെ സൺണ്ടേ ആയിട്ട് എന്താ പരിപാടി?
പരിപാടിയൊന്നുമല്ല. അങ്ങനെയനിക്കൊന്ന്.
ആഹ
ഉം പുറത്തോട്ട് ഇങ്ങോട്ട ഇങ്ങനെ പോയാലന്ന് ഇങ്ങനെ ആലോചിക്കുവ
ആഹ ആഹ് പൊറത്തോട്ടൊക്കെ പോവാൻ ഭയങ്കര ഇഷ്ടമാണോ?
അതെ.
ആഹ എങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്.
നമ്മള്. ഇവിടെ നമ്മുടെ അടുത്ത് ഇവിടെ കുറച്ച് സ്പോട്ടൊക്കെ ഉണ്ട്.
ആഹ
ആഹ അപ്പൊ അങ്ങോട്ടൊക്കെ പോവാന്ന് വിചാരിക്കും. അവിടെയാ.
ആഹ വീട്ടില് തന്നെ വേറെ പരിപാടിയൊന്നുംല്ല.
ഞായറഴ്ച്ചയ്ട്ട് പരിപാടിയൊന്നുല്ലേ?
ആ ഇല്ല
ആഹ ആഹ
പിന്നെ വീട്ടിൽ ആരക്കെണ്ട്?
വീട്ടില് എല്ലാരും ഉണ്ട് ഞാനുണ്ട്. അനീത്തി ഉണ്ട്. അനിയനുണ്ട് അമ്മയുണ്ട്.
ഉം ഉം
പിന്നെ അവിടെ ആരൊക്കെ ഉണ്ട്?
ഇവിടെ അച്ഛൻ, അമ്മ, അനിയൻ, അപ്പൂപ്പൻ,
ആഹ ആഹ പിന്നെ പഠിക്കുവാണോ?
ആഹ പഠിക്കുക. ചേട്ടന് എന്താെച്ചൊയിണ്
ഞാനിപ്പോ ജോലി ചെയ്യുന്നു.
ആഹ ആഹ
ആഹ അപ്പൊ അങ്ങനെയൊക്കെയാണ്.
ഉം
ട്രിപ്പ് ഒന്നും പോയിട്ടില്ല.
എന്തോ?
ട്രിപ്പ്‌ ഒന്നും പോയിട്ടില്ലേ?
ആ പിന്നെ നമ്മള് സ്കൂള്ലൊക്കെ പഠിക്കുമ്പോതെ തെകും അല്ല സ്കൂളല്ല ഇപ്പ ഈ കോളേജ് കേയറിന് ശേഷം പോയിട്ടൊക്കെണ്ട്.
ആഹ ആഹ
ഉം ചേട്ടാ എങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്.
ഞാൻ എല്ലാം ഒട്ടുമുഖ്യ സ്ഥലത്തക്കെ പോയിട്ട്ണ്ട് മൂന്നാറ് അവിടെ ഇവിടെ മൂന്നറൊക്കെ പോയിട്ടുണ്ട്. ഹലോ കേട്ടോളേ മൂന്നോർ ആ മൂന്നാറൊക്കെ പോയോടീ അയോ ആണോ എപ്പോഴാ
ആഹ ആഹ ഇപ്പൊ ഓക്കെയ ആഹ് കേക്കാം കേക്കാം
ആഹ മൂന്നറ്‌രൊക്കെ പോയിട്ടുണ്ട്
പറഞ്ഞു ആ ആ പൊന്മുടിൽ ഞാനും പോയിട്ടൊക്കെുണ്ട് പോ ആാാ മൂന്നാറ് ഫാമിലിായിട്ടൊക്കെ പോയിട്ടുണ്ട്
ആഹ ആഹ്
ഉം
അങ്ങനാ
ആഹ പിന്നെ
സ്ഥലൊക്കെ എങ്ങനെയുണ്ട അവിടെ
ആഹ പിന്നെ അടിപൊളിയാ
ആഹ ആ
ഉം പിന്നെ ചേട്ടന്റെ ഹോബീസ് ഒക്കെ എന്താ എന്തോ
മിശ അങ്ങനെ പ്രത്യേകിച്ചൊന്നുല്ല
ആഹ് ഇതിനന് മുന്നേ എന്തായിരുന്നു ചോദിച്ചേ
വേറടെത്തും പോണില്ലേന്
ഇന്ന്
ആഹ്
ഉം ചേട്ടാ ഒന്നും കേക്കാൻ പറ്റണില്ല ചേട്ടാ ആഹ് ആഹ് ആഹ് ഇന് എങ്ങും പോണില്ല ആഹ് ഇപ്പൊ കേക്കാം ഞാൻ പറണ കേക്കണില്ലേ
ആയ്പ്പോ കേക്ക
ആഹ് ആഹ് ആഹ് ആഹ് അ ചെലപ്പോ അവിടെ റേഞ്ച് മഴയൊക്കെ പെയ്ത കൊണ്ട് റേഞ്ച് ഇല്ലാത്ത ആയിരിക്കും എന്തോ
അതുകൊണ്ടായിരിക്കും
ആഹ് ചേട്ട ഇപ്പ എന്താ പറഞ്ഞു ആഹ് ആ ചേട്ടാ അയ്ന് മുന്നെ ഇപ്പ എന്താ പറഞ്ഞ
പിന്നെ ഒരടുത്ത് പോവാൻ പ്ലാൻ ഒന്നുംല്ലേ
അതെല്ലേ ചേട്ടാ ഞാൻ കൊറെേ നേരം കൊണ്ട് പറയണം ഇന്നൊങ്ങും പോണില്ല പോണ്
ഇന്നല്ല ഇന്നീ ട്രിപ്പ് ഒന്നും പോവാൻ പ്ലാൻ ഇല്ലേന്ന്
ഈ ഉടനെൊന്നുംല്ല
ആഹ് ആഹ് ആഹ്
എന്നെങ്കിലും എങ്ങോട്ടെങ്കിലുംക്ക പോണം
ആഹ് ആഹ്
ഉം
പെട്ടെന്ന് പോ നല്ലൊരു വൈബൊകെ അടിച്ചിട്ട് വരു
ആഹ്
ആഹ് പിന്നെ
പി ചായ ഒക്കെ കുടിക്കാ സമയായാ
ചായ കൂടിക്കാനൊന്നും സമയയായില്ല
ആഹ്
കുടിക്കണം
ഉം ഉം സ്വന്തമായിട്ട് ചായയൊക്കെ ഇടുവോ
ആ ഇടും പിന്നെ നമ്മൾ പുറത്തോട്ടൊക്കെ പോയിട്ടു കുടിക്കും അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കത്തൊന്നില്ല
അതൊന്താ ഉണ്ടാക്കാത്തത് ഏ സ്വന്തായിട്ട് എവിടെ പോയാലും ജീവിക്കണ്ടേ
അതൊക്കെ ജീവിക്കാം ആഹാരം ഉണ്ടാക്കിയാലേ ജീവിക്കാൻ പറ്റുള്ളൂ ആ ഉം
അപ്പൊ പിന്നെ വായു ഭക്ഷിക്കുവോ ഒന്നും കഴിക്കണ്ടേ
കഴിക്കണം എന്തേല കഴിക്കാം കടയിൽ പോയാലും കഴിക്കോലോ
ഉം ചേട്ടാ പറയുന്ന എന്ത് ഭയങ്കര ലാഗ് ഞാൻ സംസാരിക്കണ കേട്ടും കേക്കാതെണൊയിരിക്കണാ
അല്ലല്ല കേക്കാൻ കേൾക്കാം
ആഹ് പിന്നെ റിപ്ലേ ഒക്കെ വരാൻ ഭയങ്കര താമസം
ഞാൻ അങ്ങനെ പൊതുവെ എങ്ങനെയാണ് അതാ ആ
പിന്നെ ആ ഞാൻ പറഞ്ഞോൊണ്ടിരന്ന ഇത് പറ സ്വന്തമായിട്ട് ഫുഡ് ഒന്നും കഴ ഉണ്ടാക്കാറിയത്തില്ലേ
ആഹ് ഫുഡൊക്കെ ഉണ്ടാക്കും ദോശ ങ്ങനത്തൊക്കെ ദോശ അപ്പം പൂരി അതക്കല്ലെ ചെയ്യാൻ എളുപ്പം
ഉം കറി എന്തൊക്കെ വെയ്ക്കും?
കറിയൊന്നും വയ്ക്കത്തൊന്നുല്ല
ഹ്മ്മ്
എന്തേലുക്കെ വെച്ചാൽ വച്ച്
ഉം ഉ
അങ്ങനെയാണ്
ആഹ
ഇയാളോ
ഉ ഞാന് വല്യയ കൊഴപ്പല്ലാതെക്കെ ഇടക്കൊക്കെ വെക്കുവായിന്ന് പിന്നെ ഞാൻ ഇപ്പോൊ അതെല്ലാം മറന്ന് ഞാൻ ഉണ്ടാക്കാതെ ഉണ്ടാക്കാതിരുന്നെല്ലാം മറന്ന് എന്നാലും എന്നാലും യൂട്യൂബ ഒക്കെ നോക്കിട്ട് കൊറെയൊക്കെ വെക്കും
ഉം വല്ലപ്പോഴൊക്കെ വെക്ക് പഠിക്കണ്ടേ ചിലപ്പോ ഉണ്ടാക്കണ്ടേ ഒറ്റക്ക് പോയ എങ്ങനെ ജീവിക്കും
അയ്യോ ഞാൻ പറഞ്ഞ അതേ ഡൈലോഗ് തിരിച്ചടിക്കല്ലേ
അതെ പിന്നെ ഉം പിന്നെ അവിടെ ചായ കുടിക്കുന്ന സമയായില്ലേ
ഇല്ല ഇവിടെ ഇന കൊറച്ച് കഴിയും ഒരു അഞ്ചഞ്ചര മണിയൊക്കെ ആവും
ഓ അതെന്ത പറ്റി അത്രീമ് ല്ലാക്?
ഉം നമ്മളെപ്പോഴും ആ സമയത്തൊക്കെ തന്നെ കുടിക്കണേ നിങ്ങള് നേരത്തെ കുടിക്കോ?
ആഹ ഞാൻ നേരത്തെ കുടിക്കും
ആഹ് ആഹ
നമ്മള് പിന്നെ കട്ടുകാരൊക്കെ ആയിട്ട് പുറത്ത് പോയി ചായ കുടിക്കും
ഓ ഓ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറ്റൂല്ലോല്ലേ
അതെ
ഉം
നിങ്ങക്ക് എന്താ അങ്ങനെന്നും പറ്റൂലെ
ഏ നമ്മള അങ്ങനെ പൊതുവെ പെൺപിള്ളേരെപ്പോഴും അങ്ങനെൊന്നല്ലല്ലോ
ആഹ ആഹ
ഉം
അ
പിന്ന ഇന്ന് നാളെത്തൊട്ട് ഇനി വീണ്ടും ജോലിക്ക് പോണ്ടേ?
ആ പോണം നാളെ ക്ലാസിന് പോണ്ടേ
ആ റേഞ്ച് പോണുണ്ടേ ചേട്ടാ റെയിഞ്ച് പോണ്ണ്ണ്ടെ ചേട്ടാ
ആഹ ഇപ്പൊ കേക്കാമോ
ആഹ ഇപ്പൊ കേക്ക ഇപ്പൊ കേക്ക
ആ നാളെ ക്ലാസ്സിനൊന്നും പോണ്ടേ
ആഹ് നാളെ ക്ലാസ്സിന് പോണം ശ പിന്നെ
ക്ലാസൊക്കെ എങ്ങനെണ്ട്
ആഹ ക്ലാസ്സൊക്കെ നന്നായിട്ട് പോണ്
പഠിക്കാനൊക്കെ എളപ്പണോ
ആഹ പഠിക്കാന് എളുപ്പൊന്നോല്ല കൊഴപ്പില്ല ഉ
എന്നാലൊരു രീതിൽ പോകുന്നില്ലേ
ചേന്റെ ജോലിയൊക്കഎങ്ങനെ പോണ്
അടിപൊളിയായിട്ട് ഓകുന്നു
ആഹ്
ഉം.. വറെ കൊഴപ്പന്നല്ല ഇഷ്ടം പോലെ
ആ..
കൂട്ടുകാരൊക്കെ ആവശ്യം പോലെയണ്ട്. നമ്മുക്ക് പിന്നെ ഇവിടെ പോലും കൂട്ടുകാറണ്ടല്ലോ ഊമ് ആ ചോറിന്ന് ചോറ് വയ് ചാരുന്നു
ആചോറ് കഴിച്ച് ചോറ് കഴിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ചോറ് കഴിച്ചന്ന് കറി ഏ,. സാമ്പാറണ്ട് ണ്ടാർന്ന് പുളിശ്ശേരി ഉണ്ടാർന്ന് മീനുണ്ടാർന്ന്
ആ.. ആ ആരുണ്ടാക്യയെ തനുണ്ടാക്കിയതാണോ.
അല്ലയല്ല
പിന്നെ?
നമ്മളെ അമ്മ ഉണ്ടാക്കിട്ട് പോയി
ആ. ആ.. ആഹ്
ഊം..
അങ്ങനെആണ്
അ ആ
പിന്നെ.. ക്ലാസിലെ ഫ്രണ്ട്സൊക്കെ ഉണ്ടോ
എന്തോ?
ക്ലാസ്സില് ഫ്രണ്ട്സൊക്കെയു ണ്ടോ.
ആആ കൊഴപ്പില്ല ഫ്രണ്ട്സൊക്കെ യുണ്ട്
ആ ആ
ഊമ്
നീ എത്ര വർഷം പഠിക്യാണ്ട്
ഇനി എനിക്ക് ഒരു രണ്ട് വർഷം കൂടിയുണ്ട്
ആ ആ ആ അങ്ങനെയൊക്കെ കഴിഞ്ഞ് പോകുന്നല്ലേ..
അ ആ
ആ ആ പിന്നെ?
പിന്നെ സംഘമ ാ ഞാൻ ഇടക്ക് പണ്ടെപ്പോഴോ പോയിട്ടുണ്ട്
ആ.. ആ.. ആ.. എങ്ങനുണ്ട് സ്ഥലൊക്കെ? അ അ
ഞാൻ ഈ ഇടയ്ക്ക് പോയാരുന്നു അവിടെ.
ആആ
ഉം അടിപൊളി സ്പെയ്സാ.
ആആ...
ഉം
പിന്നെ ശരിയേട്ടാ.
ആ.. ഓക്കെയൊക്കെ.
ആ ശരി ശരി.